ഹലോ ആ പറഞ്ഞോ മഴയുണ്ടാ
ആ കേൾക്കണില്ലേ
ചെറുതായിട്ടൊക്കെ അവിടെയോ ഹലോ അവിടെ മഴയുണ്ടാ
ആ ഞാന് ഇ ഭാഗത്തണ്ട് ഇവിടെ ചെറുതായിട്ട് വലിയ പണിയില്ല കുറച്ചേള്ളു
ആ നല്ല മഴക്കാറാണ് ആ നല്ല മഴക്കാ റ് ക്ക് ണ്ടായി
ഇണ്ടല്ലേ ആഹ ഇവിട കൊഴപ്പില്ല ആ പിന്നെന്താ അവിടെ കാര്യങ്ങളൊക്കെ എന്താ
ഭക്ഷണം കഴിച്ചാ ആ എന്താർന്ന് ഇന്നത്തെ സ്പെഷ്യല്
ഇന്ന് സാധാ ചോറ് കറി വേറൊന്നില്ല
ആ ആ ആ
തുമരാനാ
ആ ആ ആ
പിന്നെന്താ പരിപാടിയാടാ ചായ കുടിച്ചാ
ഏവ ചായ കുടിക്കാൻ സമയായിട്ടില്ല ഞങ്ങ കുടിക്കുമ്പോ ഏഴുമണിയൊക്കെ ആകും രാത്രി
ആ ടൈം ആയാ നിന്റെ
ഇല്ല ഇല്ല
ആാാാ
ആ പിന്നെ അവിടെങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ
ആ ഇവിടെ കൃഷ്
ഏ അ ആ എന്ത് കൃഷിയാ
അല്ലാണ്ട് വാഴണ്ട്
ആ ആ അല്ല ഇങ്ങനെ മൃഗങ്ങൾ അങ്ങനത്തെതൊന്നുമില്ല
കോഴിയൊണ്ട് കോഴിണ്ട് ആടണ്ട്
ആ ഞങ്ങടവിടെ ഉണ്ട് ഞങ്ങടെ കോഴിണ്ട് പോത്തുണ്ട് ആടുണ്ട് പൂച്ചണ്ട് അങ്ങനെ പിന്നെ മീനെ വളർത്തണുണ്ട്
ആ ആ
ആ അങ്ങനെയൊക്കെ
മീനൊക്കെ എത്ര മീനൊക്കെ ഉണ്ട് കൊറെേ മീനുണ്ടോ
ആ കൊറെേ മീനുണ്ട് ഞങ്ങ ഇങ്ങനെയാ കുളം പോലെ ഇതാക്കിയിട്ട് ഷീറ്റൊക്കെ വിരിച്ചതിൽ അങ്ങനെ വളർ
അല്ലെ ആ
ആ
വരുമാനുണ്ടോ
ആ കൊഴപ്പില്ല എന്നാലും ഇച്ചിരി ഇതാണ് ഈ മീനൊക്കെ മരിച്ച് പോവുമ്പ മഴക്കാലല്ലേ ഇപ്പ അപ്പൊ ഭയങ്കര നഷ്ട്ടാണ്
നഷ്ടമാണ് ആ കൃഷി എന്നിട്ടള്ള
ഞങ്ങള് ഇവിടെ ഏ പാടുണ്ട് കുറച്ച് പിന്നെ തെങ്ങി ആ പിന്നെ തെങ്ങിന്റെ ഉണ്ട് പിന്നെ വാഴകൃഷിണ്ട് പിന്നെ കപ്പ ആങ്ങനെ ആങ്ങനെ കൊറച്ചുണ്ട് ആഹ കപ്പ
ആ കപ്പക്കിഴ ആ ഓക്കെ ഓക്കെ കൊല്ലിയാണോ പിന്നെ വേറെന്താ ആട് അങ്ങനെണ്ട ആട് അങ്ങനെ നല്ല ലാഭമുള്ളതിട്ടിയാണോ
ആട് കൊഴപ്പില്ല എന്നാലും എല്ലാത്തിനും അസുഖം വന്നാല് ഒരെണ്ണത്തിന് അസുഖം വന്നാല് എല്ലാത്തിനും അങ്ങട് ഇതാവും
ആഹ് നാടനട നല്ല മലബാറിയ എന്താടവിടേ
രണ്ടും ഉണ്ട്
എന്തല്ലേ ആഹ്
പിന്നെ ഏഹ് പിന്നെ കൊറചാവണത് ഇങ്ങനെ ഇങ്ങനെ വിറ്റ് വിറ്റ് ഇതാക്കും അങ്ങനെ
ആല്ലെ കുഞ്ഞുങ്ങളുണ്ടോ ആടിന് കുഞ്ഞുങ്ങളുണ്ടോ
ആഹ് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ തള്ളകളെക്കെ വിറ്റ് വിറ്റ് ഇതാക്കും കുഞ്ഞുങ്ങളെ നമുക്ക് വിക്കാൻ തോന്നൂല ഇപ്പ കുഞ്ഞുങ്ങളെ കാണുമ്പേ
ഞാണോ ഓക്കേ ഒക്കെ
ആ അവിടെ എങ്ങനെയാ ആടൊക്കെ ഇണ്ട
ആട് കുറച്ച്
ഏഹ് ഇന്നെ മൃഗങ്ങളൊക്കെ വളർ വളർത്താൻ ഇഷ്ടമുള്ള ആളാണാ
ആഹ് പോത്ത് ഇതൊക്കെ ഇണ്ട് പോത്ത് ഒരാണെ ഉള്ളു ആ ട് ഒരു നാലെണ്ണം മൂന്നെണ്ണം ഉള്ളു കുഞ്ഞുങ്ങളടക്കം
ആഹ് ആഹ് ആഹ്
പിന്നെയാച്ചാ ഇപ്പൊ മഴയുണ്ട് ഇപ്പോ ഭയ ങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ് ആഹ് അതാണ് ആടിനക്ക മഴ പെയ്യ
ആഹ് ആഹ് ആരെട്ച്ച്നോക്കി നോക്കി പോണം കൊഴപ്പില്ല.
ആഹ്
പിന്നെ മൊട്ട ബിസിൻസ് ഇണ്ട്. മൊട്ട കൊടുക്കാറ്ണ്ട്. കടകൾക്ക് കൊടുക്കാറ്ണ്ട്. നാടൻ മൊ
ഏഹ് നിങ്ങടെ അവിടെക്കെ കോഴിനെ വിക്കാറുണ്ടോ?
ആഹ് ക്കാ
ആഹ് ഒരു ഒരു കിലോ കോഴിക്കൊക്കെ എത്ര കിട്ടും?
ആഹ് ഇവിടൊര് നാടൻ കോഴിക്ക് ഒരു മുന്നൂറൊക്കെ റേഞ്ച് കിട്ട്ന്ന്ണ്ട് ഒരു കിലോ. ചാത്തേനെ ഫുള്ളായിട്ട് കൊടുക്കുമ്പോ അത്യാവശ്യം റേറ്റ് കിട്ടണം. അഞ്ഞൂറൊക്കെ താഴെ കിട്ടണ്ട് എന്തായാലും.
ആഹ് ഞങ്ങടൂടെ ഒറാവശ്യം കൊടുത്തിട്ട് എഴുന്നൂറ് രൂപ കിട്ടി.
ആള്ളേ ആഹ് ഇത് എടത്തരം കോഴി നാടൻ കോഴിയാണ്ട് അത്ര വെയിറ്റ് ഇല്ലാതുകൊണ്ടേ അതോണ്ട് അങ്ങനെ ആണ്ല്ലേ ആഹ്.
അ പിന്നെ നിങ്ങ എങ്ങനെയാ ഇങ്ങനെ കോഴീനെ ഇങ്ങന ഫാമീന്ന് എട്ത്ത് വളർത്തണതാണോ അല്ലെ ങ്കി ഇങ്ങനെ ഇങ്കുബേറ്റർ അങ്ങനെ
ഗ്രൂപ്പുകള്ണ്ട്. അപ്പൊ അതീന്ന് കുഞ്ഞുങ്ങളെ കോഴികളെ എട്ത്തിട്ട് ചെറിയ ചെറിയ കോഴികളെ ഡയോ കളെ അത് എട്ത്തിട്ട് വളർത്തണതാ.
ഓഹ് അങ്ങനെ അങ്ങനെ ഉം. ആഹ് അപ്പൊ അതിനെക്കാട്ടി ഇങ്കുബേ റ്റർ ഇതാക്കിയാ പോരെ അപ്പ വേടിക്കേണ്ട കാശ് വരൂല്ലല്ലോ. ആഹ് ആഹ് ആഹ് അത് ശരിയാ. അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞല്ലെങ്കിലും പ്രശ്നം.
ആഹ് അപ്പ നമുക്ക് മുട്ട വേണേൽ. ഇപ്പം വരും, പുറത്തുനിന്ന് വാങ്ങി എടുക്കണേ. കാലാവസ്ഥ ഫുള്ള് മഴയാണ്, അവിടെ എങ്ങനെ കാലാവസ്ഥ.
ഇവിടെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല ഇരുട്ട് കുത്തി ഇങ്ങനെ നിക്കുക നല്ല മഴ.
അല്ലെ
ആഹ് പിന്നെ അവിടെ വെള്ളമൊക്കെ കയറോ മഴ പെയ്താല്.
ഇല്ല വെള്ളമൊന്നും കേറില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ അവിടെ എങ്ങനെയുണ്ട്. ഇല്ല ഇല്ല അങ്ങനെ വറ്റാറില്ല വെള്ളം അത്യാവശ്യം കിട്ടാറുണ്ട്. കൊഴപ്പില്ലാത്ത രീതിയിൽ.
ആഹ് ഇവിടെ അങ്ങനെ അതില്ല, അങ്ങനെ കുന്നി കുന്നു പ്രദേശവാണ്. അപ്പൊ അത് അപ്പൊ അത് ഒണ്ട്. അധികം വെള്ളം കേറാറില്ല ആഹ്. പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെത്തെ വെള്ളമൊക്കെ കേറിയായിരുന്നോ?
ഇല്ല രണ്ടു വീടിന്റെ അപ്പുറത്തെ വഴി പോയിരുന്നു ഞങ്ങടെ വീട്ടിൽ.
വീട്ടിൽ കയറിയില്ല ബാക്ക് സൈഡ് വഴി പോയിരുന്നു ആഹ് അപ്പൊ വലിയ പ്രശ്നം. പ്രശ്നമുണ്ടായിരുന്നില്ലല്ലോ.
ഇല്ല ഇല്ല ഇല്ല പ്രശ്നൊന്നും ഉണ്ടായില്ല.
അപ്പൊ അല്ല നിങ്ങളുടെ ആഹ് ഭാഗത്ത് അങ്ങനെ. കടകൾ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അപ്പോ ആഹ് സമയത്ത്, അങ്ങനെ മേടിക്കാനൊക്കെ ആയിട്ട് ഭക്ഷണങ്ങളൊക്കെ.
ആഹ് കടകളിലെ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, സ്റ്റോക്ക് കുറവ് ആൾക്കാർക്ക്.
ചെറിയ പ്രശ്നയുണ്ടായിരുന്നു പിന്നീട് സോൾവ് ആയി, ആഹ് ആഹ് ആഹ്.
കുറച്ച് ആൾക്കാർക്ക് ഒക്കെ കിട്ടിയിരുന്നില്ല, എന്നാലും ചില ആൾക്കാർക്ക് കി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആഹ്
ആഹ്
വീട്ട് ല് ആരൊക്കെക്കെണ്ട് അപ്പങ്ങനെ കൊറേൾക്കാര്ണ്ടോ? പിന്നെ
ആഹ് വീട്ടില് ഉമ്മിം ഇക്കക്കിണ്ട്.
ആഹ്
പിന്നെ പ്രസവിച്ചിരിക്ക അപ്പൊ കൊച്ചുണ്ട്.
ഇണ്ട് ല്ലെ ആഹ് ശെരി ശെരി
അവടാരെക്കെണ്ട്?
മൂന്ന് രണ്ടനിയന്മാരും പിന്നെ മോന്ണ്ട്. ഭാര്യ വടെല്ല ഭാര്യ പൊറത്താണ്.
ആഹ്
പിന്നെ അനിയന്റെ ഭാര്യ അവളെ വീട്ടി തന്നെണ്. അവരെ വീട്ടിലാണ് പിന്നെ എഹ് അനിയന്മാരും ഉമ്മ ഉപ്പ അങ്ങനെ ചെറിയൊരു ഫാമിലി.
ആഹ് ചെറിയൊരു ഫാമില്യോ ഭയങ്ക നീ ചെർതാണല്ലോ.
ആഹ് കൊച്ച് എത്ര പ്രായി?
കൊച്ചി ന്ന് നാൽപ്പുളി. ഇന്നലെ മുപ്പത്തൊമ്പതാര്ന്ന് ആഹ് ഞ അവടെ കൊച്ചിനെത്രായി?
കൊച്ചിന് എട്ട് വയസ്സ് അട്ത്താവാറായിഏഴു വയസ്സ് കഴിഞ്ഞ് ട്ട് എട്ടാമത്തെ വയസാകുന്നു.
ആഹ് ആഹ് ആഹ് അപ്പ അനിയമ്മാരൊക്കെ എന്ത് ചെയ്യ്ണ്?
തെങ്ങ് ഓട്ടോടെ പരിവാടി ണ്ട് പിന്നെ ങ്ങനെ കൃഷിയും അതും കാര്യങ്ങളൊക്കെണ്ട്. നിൻ്റെ ത്ത പരിവാട്യൊക്കെ ഇങ്ങനാ പിന്നെ ഇങ്ങനെ ചെറിയ കോഴികളും കാര്യങ്ങളൊക്കെ വളർത്തണ
ആഹ് എങ്ങനെ സ്വന്തയിട്ടണ കൃഷിയൊക്കെ അല്ലെങ്കി ഇങ്ങനെ പാട്ടത്തിന് അങ്ങനെ സ്ഥലം എടുത്തിട്ട്
ഇല്ല നമ്മടെ കയ്യിൽള്ളന്നെ ചെറിയ രീതിയില് ചെയ്യണത് വല്യ രീതിയിലില്ല.
ആഹ് ആഹ് ആഹ് വീട്ടിലത്തെ ആവശ്യത്തിനായിട്ടാ ആഹ് ആഹ് ആഹ്
അങ്ങനെയൊക്കെ ചെയ്യ്ണ് ഇന്നാലും കുഴപ്പല്ല വീട്ടിക്കുള്ള പച്ചക്കറികൾ കിട്ടുണുണ്ട് പുറത്തേക്ക് അങ്ങനെ കൊടുക്കാൻ ണ്ടാവില്ല
ആഹ് ആഹ്
നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യണതാ ഇപ്പ എല്ലാ മരുന്നടിച്ച വരുന്നോണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ട്ടള്ള
ആഹ് അയ് ശരിയാ ശരി
അങ്ങനെ അപ്പൊ അതു കൊണ്ട് പ്പോ നമ്മ വീട്ടിൽ തന്നെ ചെയ്ത് സെറ്റ് ആക്കണ് പച്ചമുളകയാലും പണ്ടക്കെയാലും അ ചെറിയ ചെറിയ കാര്യങ്ങള തക്കാളി ആയലൊക്കെ പരമാവധി നമ്മടെ വീട്ടിൽ തന്നെ ചെയ്യാൻ നോക്കണ് അപ്പൊ അതൊണ്ട് വളക്കെ നമ്മടെ കയ്യില് ഇണ്ടല്ലോ കോഴി വളായാലും ആടിന്റെ ആയാലും ഒക്കെ ഇണ്ടല്ലോ. ചാണകായാലും ഉണ്ടാല്ലോ അപ്പൊ അതൊക്കെ നമ്മളതീന്ന് തന്നെ എടുകണ്
ആഹ് ആ ശൈത്ത്യങ്ങളെ വളർത്തിയാലും അങ്ങനെരു ബുദ്ധിമു ഇതുണ്ട് ഉപകാരൊണ്ട്
ആഹ് ആഹ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വേസ്റ്റ് വന്നാലും അവര് കൊടുത്താ നമുക്ക് കൊഴപ്പുണ്ടാവില്ല
അത് ശരിയാ ഞങ്ങളും അതിന് തന്നെയാ എന്താണ് ഞങ്ങൾക്ക് അധികം സ്ഥലം ഇല്ല ചെറിയൊരു വീടാണ് അവൻ നടക്കാനുള്ള ഗ്യാപ്പുള്ളൂ ഇച്ചിരി സ്ഥലം ഉള്ളത് കൊണ്ട് സ്ഥാന സാധനങ്ങൾ കത്തിക്കാനാ വേസ്റ്റ് കളയാനാ ഒന്നിനും സ്ഥലം ഇല്ല അങ്ങെനെ സാധനങ്ങളൊക്കെ കത്തിക്കണത് അപ്പറ അപ്പുറത്തെ പറമ്പില സാധനങ്ങളൊക്കെ കത്തിക്കണത് ചവറ്
ആ ആ ആ
കൊറെക്കെ കരസർമക്കാർക്ക് കൊടുക്കും പ്ലാസ്റ്റിക്കൊക്കെ
ഏ സമയൊണ്ടോ ഇതിന്റെ എങ്ങനാ നോക്കി ഞമ്മ വിളിക്കണേണ്ട്
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല
ആ ഒമ്പത് ചില്ലാനാ ആയോന്ന് ചോദിച്ചു
ആ ആ അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഏ അങ്ങനെ അധികം ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കോഴിനെ വളർത്തിയെക്കണ കൊണ്ട് ചോറും തണ്ണിമത്തന്റേതു
അണല്ലേ ആ ആ കൊടുക്കൂലേ ആ ആ ഞങ്ങളങ്ങനെയാണ് വീട്ടിലെല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ബാ ബാലൻസ് വന്നാ കൊടുക്കും അതുകൊണ്ട് പിന്നെ വേസ്റ്റായി പോകാറില്ല
ആ ഞങ്ങളും അപ്പൊ അതുപപോലെ തന്നെയാ കോഴിനെ വളർത്തിയേ ക്കണത് ഞങ്ങൾക്കുവുണ്ട് ഇവിടെ ഒരു പത്തൊമ്പത് കോഴിയൊക്കെ ഉണ്ട്
ഇണ്ടല്ല ആ ശരി ശരി ഞങ്ങക്ക് അത്ര ഇല്ല പത്തിരൂപതെണ്ണേ ഉള്ളു ആ ടൈമ്
ആ എന്നാ ശരിട്ടായ്‌ ഞാൻ പിന്നെ വിളിക്കാം ആ ശരി ശരി ശരി